ചായ കുടിയൊക്കെ കയിഞ്ഞോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
ചായ്ക്ക് ആഹ് ചായ കുടിച്ചോണ്ടിരിക്കണൊള്ളൂ ഞാൻ മഴ വരുന്നുണ്ട കാരണം കൊറച്ചു ചൂട്ടു മിറ്റത്തിട്ടായിരുന്നേ
ആഹ് ആഹ്
അപ്പൊ വേ മഴക്കാര് കണ്ടപ്പോ അതൊന്നും പോരാ പോയിതാ
കഴിഞ്ഞോ എന്നിട്ട്
ആഹ് കഴിഞ്ഞിട്ടില്ലാ ഞാന് അപ്പോ പെട്ടെന്ന് ഫോൺ വിളിക്കാനായിട്ട് പെട്ടന്ന് പോന്നതാ
ആഹ് ആഹ്
അത് ശരി എന്താ ചായക്ക്
ചായ ഞാൻ കുടിച്ചില്ല സത്യം പറഞ്ഞാല് ചായ ഇട്ട് പിന്നെ
മുറുക്കായിരുന്നു ബേക്കറി ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കില്ല ആഹ് ങ്ങനെ നിങ്ങള് ഇനിയാ പുസ്തകങ്ങളൊക്കെ വായിക്കുവോ ലൈബ്രറി
പുസ്തകം വായിക്കോന്നോ എന്തേ പുസ്തകം വായിക്കാനൊക്കെ സമയം ഉം ഇച്ചിരി സമയം കിട്ടുമ്പോ ഫോൺ എടുക്ക ക്കാ നമ്മള്
ആഹ് ഞങ്ങള് പിന്നെ സ്കൂളീന്ന് മോൾക്ക് കിട്ടുമ്പോ ഇടക്കൊക്കെ വായിക്കും രാത്രിക്കൊക്കേ ആഹ് അങ്ങനെ
കിട്ടുവാണെങ്കി വായിക്കുവേ കിട്ടുന്നുണ്ടെങ്കി വായിക്കും അല്ലാ
അല്ല അതില്ല അല്ലെ ആഹ് എങ്ങനെയാ നോവലുകളാണോ സദ്യയോ എന്താ
അങ്ങനെയൊന്നും ഇല്ല അല്ല എന്തോ കിട്ടുന്ന അതങ്ങ് വായിക്കും ഉ ഇ അതൊന്നും ഒന്നുമ ഇല്ല നമ്മള് ലൈബ്രറിയിലൊന്നും പോകുന്നില്ലല്ലോ നമ്മള ഇഷ്ടത്തിന് പോയി എടുക്കാൻ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇഷ്ടപ്പെട്ടേക്കെ എടുത്ത് വാായിക്കുവായിരുന്നു
അത് ശെരി സ്കൂളിൽ പിടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയാ പഠിക്കുമ്പോ ഡാൻസ് പാട്ട് അങ്ങനൊക്കെ ഉണ്ടായിരുന്നോ
ആ എല്ലാത്തിനും ചേരുവായിരുന്നു
അ അല്ലെ ഞങ്ങള് ഒരു ഏഴാം ക്ലാസ് ഇ ഒരു ഡാൻസ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ് കുറച്ചു നാള് പാട്ട് പിന്നെ അതൊന്നുമില്ല കാണും ആസ്വദിക്കും ഡാൻസ് പാട്ട് ഭയങ്കര ഇഷ്ട സിനിമാറ്റിക് പിള്ളേര് കളിക്കും ഡാൻസ് നന്നായിട്ട്
ഉം
അങ്ങനെ അപ്പൊ ഇങ്ങനെയാ സ്കൂൾ അടുത്താണോ സ്കൂളൊക്കെ ആയിരുന്നത് കൊറെ ദൂരം ഉണ്ടായിരുന്നു പോവാനായിട്ട്
ഇല്ലല്ല അടുത്തായിരുന്ന്
അതെല്ലേ ആ ഞങ്ങക്ക് കുറച്ച് ദൂരംണ്ടായിരുന്നു ബസ് കയറി പോണം അത്ര ദൂര അന്നേരം കുഴപ്പില്ല അടിപൊളിയ ആയിരുന്നു പഠിക്കണ സമയല്ലേ നല്ല രസായിരുന്നേ
ഉ
അന്നൊക്കെ സ്കൂളിൽ പോകവാൻ മടിയായിരുന്നു ഇപ്പൊ മതിയാവാ അന്നത്തെ നല്ലതായിരുന്നുന്ന് ഓർത്തിട്ട് ഇ തിരിച്ച ൻ പറ്റില്ല പ പിള്ളേര് ഇടക്ക് പറയും മടിയ മടിയ എന്ന് പറയുമ്പപ്പോ ഞാൻപറയും അതൊക്കെ വലുതായി കഴിയുമ്പോ മാറും ഞങ്ങളുടെ സമയൊക്കെകഴിയുമ്പോൾ നമ്മള് പറയും നമുക്ക് മടിയായി
അമ്മക്ക് ആ രാവിലെ എണീച്ച് സ്കൂളിൽ പോവാനൊക്കെ എന്തരു മടിയായിരുന്നു
മടി എനിക്കങ്ങായി എഴേ മുക്കാലിന് ബസ്സ് പോണ ഇടി കൊണ്ട് പോണായിരുന്നു
ആഹ ബസിന് പോയിട്ടുണ്ട് ആ ഇടക്ക്വെച്ച് ഉ
അത് ശരി ഓല്ക് മടി അപ്പൊ ഞാൻ പറയാ കുറച്ചടെ കഴിയുമ്പോ ഇതക്കെ നമുക്ക് മിസ് ചെയ്യും അപ്പഴേ വിഷമം അറിയുള്ളൂ
ശരിയാണ് അപ്പം നമ്മളാ വീട്ടുകാർ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലല്ലോ ഉം
അങ്ങനെ പിന്നെ എന്താ സിനിമയൊക്കെ കാണോ ടി വി ഷോസ് ഒക്കെ കാണാറുണ്ടോ ഓ അല്ലെ അത് ശെരി എങ്ങനെയാ വൈക സീരിയൽസോ സിനിമയോ എന്തോ
അല്ല ടിവിയിൽ അങ്ങനെ ടിവിക്കകത്ത് ഇവിടെ കാർട്ടൂൺ അല്ലാതെ വേറെ ഒന്നും ഇടത്തില്ലല്ലോ ഇനി ഫോണിനകത്ത് ആഹ് ഫോണില് വല്ല സിനിമയോ എന്തെങ്കലുമൊക്കെ കാണലോ ഇൻസ്റ്റ കാണലോ റീൽസ് കാണലോ ഒക്കെ ഉള്ളൂ
ആഹ് അത് ശരി ആഹ്
ഉം
എക്ക് അങ്ങനെ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഒന്നും ഇല്ല യൂട്യൂബ് ഉണ്ട് അപ്പൊ ഇടക്ക അങ്ങനെ കുറെേ നേരം പാട്ടുകളൊക്കെ വെച്ചിരിക്കും പിന്നെ വല്ല റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും
ഉം ഉം ഉം
അങ്ങനെ ചെയ്യും അവര് കൊച്ചി ടിവി ആവൂലെ കാണാ
അത് അല്ല മറ്റേ കാർട്ടൂണിന്റെ വേറെ ചാനലുകളൊക്കെ ഉണ്ടല്ലോ ഉം ഉം കൊച്ച് ടിവിയും എല്ലാം കാണും ആഹ്
ആഹ് ഞങ്ങൾക്ക് കൊച്ചു ടിവി മാത്രേ കിട്ട്ള്ളേ
ഉം ഉം
വീട്ടിൽ പോകുവാണെങ്കിൽ അവിടെ എല്ലാ ചാനലും ഉണ്ട് മറ്റേ ഉം കാത്തുണ്ട് പോഗ്ഗോ അങ്ങനെ കൊറേ ചാനല ഇണ്ട് അവിടെ
ഇത് കൊറേ മോട്ടു പത്ളൂ അങ്ങനൊക്കെ കാർട്ടൂൺ ഇണ്ട് ആഹ് ഇവ അതൊക്കെ കാണുന്നേ
അപോലെ ആഹ് അത് ഇവക്ക്ഷ്ടാ ആഹ് ആഹ് സോണിക്ക് ഞങ്ങക്ക് അതൊന്നും കിട്ടില്ല നങ്ങക്ക് കൊച്ചു ടിവി മാത്രം കിട്ടുള്ളു ഞങ്ങളെ ടീവീല്
ഉം ഉം കൊറെ എലിപ്പുള്ളാരും
അതൊക്കെ ഇരുന്ന് കാണും ഇവിടെങ്ങനന്നേ ആയിരുന്നു. അഡിക്റ്റാ. മറ്റേ കൊച്ചു ടി വി കണ്ട് കണ്ട് അവിടന്ന് എണീക്ക്ണ്ടായില്ല
ഉം മെറീനായും ഷാർക്കോയും ഉം കേട്ട് കേട്ട് നമ്മള് പഠി ച്ച് ഉം..
ആയ്ശരി ഇവര് കൊറെ നാള് ഇങ്ങനെ ടി വി കണ്ട് കണ്ട് മുത്തോൾക്കു കണ്ണിൽ ഇൻഫെക്ഷനൊക്കെ ആയി ടീവിടെ മുമ്പിതിങ്ങനെ കണ്ണെടുക്കാതിരുന്നിട്ടേ ഉം ന്നിട്ട് മറ്റേ കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡ്രോപ്സ് ഒഴിച്ച്കഴിഞ്ഞപ്പഴാ ശരിയായത്
ആഹ്
കണ്ണ്ങ്ങനെ ചിമ്മി ചിമ്മി ചിമ്മിചിമ്മി രിക്ക്യാ അതെങ്ങനേച്ചാ ആഹ് ആഹ് ഇല്ലല്ല വെള്ളം വര്ന്നി ല്ല കണ്ണ്ങ്ങനെ ചിമ്മ എപ്പഴുംങ്ങനെ ചിമ്മി ചിമ്മി നിക്ക
ഉം ഉം
അങ്ങനെയായി അപ്പൊ പേടിയായി ഞാൻ ചോദിച് എന്താണാവോന്ന് അപ്പൊ അയാൾ പറഞ്ഞു ടീവി ടെ തൊട്ട് മുമ്പില് ഇരിക്യാ അങ്ങനെ പോയിരുന്ന് ടീ വി കണ്ട് കണ്ട് ഇൻഫെക്ഷൻ. പിന്നെ കാഴ്ച്ച പരിശോധിച്ചപ്പോ അത് കൊഴപ്പല്ലന്ന് പറഞ്ഞു
ഉം
പിന്നെ ഡ്രോപ്പ്സൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് സെറ്റായി. അത് കഴിഞ് അടു ത്തക്ക് കാണല് നിന്ന്. എന്നാലും ഇപ്പോ എടക്ക് വരുന്നുണ്ട് മൊബൈല് കാണല് കൂടുമ്പോ
ആഹ് എന്തായാലും ടി വി കണ്ടപ്പോ ഇങ്ങനൊണെങ്കി മൊബൈൽ കാണുമ്പോ ഇതിനെക്കാട്ടീ വലിയ പ്രശ്ന വരും
ആഹ് ഇല്ലല്ല വല്യ വല്ലാണ്ട് കൊടുക്കില്യ ഞാന് ഇപ്പൊ ടി വി കാണലില്യ. അധികം ടി വി കാണില്യ. മൊബൈല് അങ്ങനെ പകലല്ല. വൈകുന്നേരം ങ്ങനെ കൊർച്ചേരം. അല്ലാണ്ട് വല്യ തൊന്നുല്യ. പാട്ട് കേക്കും ഉം അത് കാരണം ഇത്തിരി എങ്ങാനും കൂടി കഴിഞ്ഞാ അപ്പ തൊടങ്ങുട്ടോ കണ്ണിന്
ആആഹ്
അങ്ങനെയ. അത് കാരണം ഇപ്പോ വല്യ പ്രശ് നല്ലാണ്ട് പോണു. പിന്നെപ്പോ ലൈബ്രറി പുസ്തകം എടുത്ത് കൊടുന്ന കാരണം സ്കൂൾന്ന് കിട്ടിട്ടുണ്ട് കൊറെ
ഉം ഉം
ആഹ്‌ ഒരടക്ക് പുസ്തകം കൊണ്ട് വന്നിണ്ട് ന്നലെ പോയിട്ട്
വെക്കേഷൻ ഉണ്ടെന്നോ
ആഹ്‌ വെക്കേഷന് ഞങ്ങക്കങ്ങനെ കിട്ടും. ലൈബ്രറിന്ന് സ്കൂളിലെ അപ്പൊ കൊണ മുമ്പ് ആഹ്‌ സ്കൂള് തൊറക്കുമ്പോ കൊണ്ട് കൊടുത്താ മതി
ആഹ്
അപ്പൊ അങ്ങനെ, ഇന്നലെ പഴേ പുസ്തകങ്ങൾ കൊടുത്തിട്ട് ഏഹ്‌ ഇന്നലെ വേറെ പോയിട്ത്ത്ട്ട് വന്നു
ഉം ഉം ഉം വെക്കേ ആ അവധിയില്ല തൊറന്നിരിക്കുവല്ലേ
ആ ടീ ഓഹ്‌ ടീച്ചേഴ്സെപ്പഴും ഉണ്ടല്ലോ സ്കൂളി, ല് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടേയ് അവരെപ്പഴും അവടെ തന്നെയുള്ള കാരണം നമുക്ക് ടീച്ചറേ ഇവളെ ടീച്ചറെ വിളിച്ചിട്ട് ചെന്നാ ടീച്ചറ് എടുത്ത് തരും അപ്പൊ ഇന്നലെപ്പൊ പോയി അത് വേടിച്ചിട്ട് വന്നിണ്ട്. കൊറേ പുസ്തകണ്ട് ഹ് ഉം ഇനിയിപ്പൊ രാത്രി പകല് രാത്രി പകൽ അതിന്റെ പിന്നാലെയ മൊബൈൽ കാണലിനു കുറച്ച് റസ്റ്റ് കിട്ടും മൊബൈലിന്
ആഹ്‌ ആഹ്‌
ന്നൽ രാത്രിയാണ്ട്ടോ മൊബൈല് കാണാള്ള കൂടുതൽ ടെൻഡൻസി പകലങ്ങനെ ഇല്ല
ഉം ഉം
നേരെ വൈകിട്ട് എണീക്കും പിന്നെ ഫുഡ് കഴിക്കും. കൊർച്ചരം പുസ്തകം വായിക്കും കൊർച്ചരം കെടന്നൊർങ്ങും ചെലപ്പോ ഒർങ്ങും ചെലപ്പോ ഒർങ്ങില്ല. സ്ഥിരം ഒന്നില്ല ഒർക്കം. അങ്ങനെയാണ് വിശേഷങ്ങൾ. പിന്നെന്താ വെ ക്കേഷൻ എന്താ പരിപാടി പോർത്തേക്കൊക്കെ പോവോ?
ആഹ് എടയ്ക്ക് ഇങ്ങനെക്കെ പോവും. ഉം ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ബീച്ച് രണ്ട് ബീച്ചുണ്ട്. മൂന്ന് ബീച്ചുണ്ട് ആഹ്
സുഖാണ് എടക്കൊക്കെ പോയികഴിഞ്ഞാ സൺസെറ്റൊക്കെ കണ്ടിട്ട് വരാ.
കരച്ചില് തൊടങ്ങി. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് ഉം
ആഹ് എര് വി റ്റായി അത്ര ആയിട്ടുള്ള് ആരെങ്കിലും ടെ നോക്കാനായിട്ട് നോക്കാ ആള്ണ്ട അഒടെ?
ഉണ്ട് ഉണ്ട് അവടെ ആഹ് അവര് തമ്മി എന്തോ എറിയിച്ചു വ വരുവാ.
അഹ് ശരി ഉം അങ്ങതെ ആഹ് ഇവടെ ഡാം ഒക്കെ ഇണ്ട് രണ്ടണ്ണം. ഞങ്ങള് ഇപ്പ എപ്പഴൊന്നും പോവില്ല വല്ലപ്പ പ്പോഴൊക്കെ ഒരു വട്ടം ന്നാൾ പോയി കൊട്ട വഞ്ചിയിലൊക്കെ കേറീട്ട് പോന്ന്.
ഞ്ഞ ഹേ ഹേ ഹ്
കൊട്ട വഞ്ചി ഹ് നല്ല വെയില്ള്ള സമയത്ത് പോയി പെട്ടുപോയി ആകെ. ചാസ് സൈഡിലോട്ടും ഹ് കൊട്ടവഞ്ചിയിൽ പോയി ഈ സൈഡിലോട്ട് വന്ന് കൊറേ ദൂരണ്ട് നമ്മ ഞാൻ വിചാര്ച്ച് ഇപ്പ എത്തും പോയിട്ട് വേകം ന്ന് എവടെ ആയിനകത്ത് ന്ന്ട്ട് കേറിര്ന്നപ്പോ കൊറേ ദൂരണ്ട് ഞാൻ പറിം ഇത് കഴ്യ്ന്നില്ലല്ലേ ഈശ്വരാന്ന്. പിന്നെ അതാ ഒരു കറ ക്കും എടക്ക് ഒരു കറക്കം കറക്കി ഞാൻ കെര് തെറിച്ചു പോയോന്ന്. അഹ് ആഹ് കൊട്ടവഞ്ചിത് ഇങ്ങനെ വെള്ളത്തിന്നട്ക്ക് അവര് അവര കയ്യിലുള്ള സാനം കുത്തിയിട്ട് ഒറ്റ കറക്ക്. ശരിക്ക് ഞാൻ പേടിച്ചു ഇവര് പിള്ള എല്ലാരും കൂടെ ഓളിട്ടു. ആണുങ്ങൾക്കൊന്നും കൊഴപ്പല്ല അവർക്കൊക്കെ ശീലം ആയതല്ലേ അവർക്കൊക്കെ സുഖ. നമുക്ക് പേട്യാ എനിക്ക് ഫസ്റ്റ് പേടിയായി നിക്ക് അല്ലെങ്കിലും വെള്ളം കാണുന്നത് പേട്യാ.
ഉം ഉം
അങ്ങനെ പിന്നെ അങ്ങനെ ഫെസ്റ്റിവൽ ഒക്കെ പോവാറുണ്ട് ഡാമിൽ ഫെസ്റ്റ് ഒക്കെ വെക്കുമ്പഴേ. ഉം പ്രോഗ്രാമുകളൊക്കെ ഇണ്ടാവാറ്ണ്ടല്ലോ പിന്നെ അങ്ങനെ പാർ കിന്നെ അഹ് ങ്ങനെ ഇവട്ന്ന് ദൂരണ്ട് ഞങ്ങൾക്ക് ബസ്സ് ഇരുപ ഇരുപത്തഞ്ച് രൂപയുടെ വഴി പോണം. അപ്പൊ പാട് വിരി കൊണ്ട് പോവാനേ അപ്പ്. പിന്നെ അധികം അങ്ങനെ പൊർത്തേക്ക ഒന്നും പോക്കൊന്നില്ല ഇവടെ വീടിനകത്ത് തന്നെ ഇരിപ്പാണ്.
ന്ന
പിന്നെ വിട്ട് പിന്നെ ഞങ്ങക്ക് മൊയൽണ്ട്. അവടെ വീട്ടിൽ ന്താ ള്ളെ വല്ല പെറ്റ്ണ്ടോ പട്ടിയോ പൂച്ചയോ?
ച്ചയക്കെ ഉണ്ടായിന്ന് ഇപ്പൊന്നുല്ല ഉം ഉം മ് കൊട്ത്ത് മറ്റേ എന്താ മറ്റേ പേഷം കേറ്റില്ലായിരുന്നോ അത്.
ങ്കേറ്റ ആയിര്ന്നോ ഞങ്ങള് വാങ്ങിക്കണന്ന് പർഞ്ഞ നിക്ക്ണ പിള്ളേര് ഇവടെ.
ആഹ്
ഇപ്പ രണ്ട് മോയൽ കുട്ട്യൾ ണ്ട്ട്ടോ ആകത്ത്കട്ന്ന് നട്ക്കുവ.
ഉം ഉം
അഹ് ആഹ് അത് കാരണം ഇപ്പ പൂച്ചെനെ നോക്കാത്ത എന്താ ച്ചാല് ഈ ഇതിനെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവറ്റടെ എടക്ക് തിന്നലോട്ട് പോവണ കാരണം പൂച്ചകൾ ഓടി ഓടി വരെ പിടിക്കാനായിട്ട്. ആഹ് ഇപ്പ ഇവിടെ പൂച്ചകളുടെ ഭയങ്കര ശല്യ ആഹ് പിടിക്കും പിടിക്കും ഒരു ദിവസം രാത്രിയില് ഇത്തിറക്കി ഇപ്പോ പിടിക്കെണ്ടത് അപ്പോഴേക്കും് ആള് കണ്ട് എന്തോ കല്ലടുത്ത്റിഞ്ഞോ അല്ലെങ്കിൽ അതിടു ത്തിട്ട് പോയാണ്
ആഹ്
ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ടെന്റൻസിയാ ഭയങ്കര സന്തോഷം ഓടും പുറത്തേക്ക് കടക്റ അപ്പൊ ഞങ്ങള് എല്ലാവർ നിക്കുമ്പോഴാണ് പുറത്തേക്ക് ഇറക്കിയത് അപ്പൊ ഇത്ത്തിരി ഓടിപ്പോ പെട്ട പൂച്ച സൈഡിയൊക്കൂ ഓടി ഞങ്ങള് കണ്ടില്ല അടുത്തെത്തിയപ്പോഴേക്കും ആള് കണ്ടപ്പോ കല്ല് എടുത്ത്റിഞ്ഞപ്പോ ആള് ഓടി് അത് ഓടി അത് കാര ഇപ്പൊ പുറത്തേക്ക് ഇറക്കല്ലേ അകത്തന്നെ ഇട നടക്ക കൂടുണ്ട് കൂട്ടില് വല്ല്യ അഴിയ ആയതുകൊണ്ട് അങ്ങട്ട ഇട്ട് ഓടി നടക്കാന്നെ കൂട്ടിലിട്ടിട്ട് കാര്യല്ല നെറ്റ് മാച്ചിണ്ടത് പ്ലാസ്റ്റിക്ക് നെറ്റ അതണെ കടിച്ച് പറക്ക അതി പല്ലിന് നല്ല മൂറിച്ച എവിടെയ പുസ്തകം കടലാസം എല്ലാം കടിച്ച് കീറല പണി
ഉം ശരി ശരി ഞാൻ വെക്കുവാണേ അവള് കരയ്ന്ന്
ആഹ് ആഹ് ശരി